ഹലോ?
പറ കേക്കാവോ?
ആഹ് കേക്കാം. ആഹ് സു സുഖാണൊ?
വിശേഷം
ആ സുഖാട്ടിരിക്കുന്ന് ആഹ് പിന്നെ ടി വി കാണലാരുന്നോ?
ആ ടി വി കാണുന്ന്ണ്ടായിരുന്നു. ഞാനിപ്പ നല്ല ഒര് സിനിമ കണ്ടു. ഇച്ചിരി കൊറച്ച് നാള് ആയതാ കൊറച്ച് പഴേതാ നമ്മടെ ജേറാമിന്റിം ആഹ് പേര് ഞാൻ മറന്ന്
ആഹ്
ജയറാം ഊർവെശി
ആണോ ഉം ഉം
ക്കും പഴയരു നല്ല രസൊഉണ്ട്
ആഹ് ആ ചെല സമയത്തും പഴേയ ആഹ് വീഡിയോക്കെ സിനിമയൊക്കെ കാണുമ്പ ഒരു നല്ല രസ അഹ് ആഹ്
ചോറുണ്ണാനിരിക്കുമ്പ സിനിമ അങ്ങനെ കണ്ടോണ്ടിരിന്നിട്ട് പിന്നെ അങ്ങ് കണ്ട്.
ആഹ് ഇപ്പം വൈഫൈ ഉണ്ടോ. വൈഫൈ വൈഫൈ ഉണ്ടോ
ആഹ് വൈഫയ് ഉണ്ട്. വൈഫയ് ഉള്ളോണ്ട് ന്നുല്ലേ പിന്നെ പിള്ളേരി നെറ്റ് കണ്ടങ് തീരും. വൈകിട്ട് ആ ഹ് മ്പളത്തെക്ക് പിന്നെ കാണും.
ആഹ് എല്ലാടും ഇപ്പൊ വൈഫൈയും ഉണ്ട് ഇപ്പൊ. അത് നല്ലതാ വീട്ടില് വെച്ച് ഒത്തിരിയും നമുക്ക് എത്ര ഇഷ്ടത്തിനനുസരിച്ച് കാണാ
ഏഹ് അൺലിമിറ്റഡ ആയിട്ട് ഉപയോഗിക്കും. പിന്നെ ക ഇട്ടൊക്കെ പോമ്പ ള്
ആഹ് കരണ്ട് പോ പോവും പറ്റത്തില്ല ആന്ന്. ഇന്നാലും പുള്ളാരൊക്കെ ഉള്ളപ്പോ അത് വെക്കുന്നതാ നല്ലത്.
ആഹ്ത
ഫോൺ ഉപയോഗം കൊറെയെല്ല
ആഹ് ഒരും ടി വിക്കകത്ത് യൂട്യൂബാ കാണല് റീൽ
ഉം ഉം ആഹ്
കേബിൾ ഉണ്ടെങ്കിലും അത് ഇടാൻ സമയത്ത് അവരക്കെു പറ അവര് ഈ നറൂട്ടോടെയും
ഉം പാൻ ഉം
അ അതൊക്കെ അവരുടെയൊക്കെ വീഡിയോകളും ഒക്കെയാക്കാം. അത് നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് ഇഷ്ടപ്പെ ആഹ് അതുകൊണ്ട് ചില സമയത്തൊക്കെ വഴക്കിട്ടാ ആഹ് അതെ
ഉം പിള്ളേരുള്ളപ്പോ അവര് സമ്മതിക്കത്തില്ല
സമ്മതിക്കത്തില്ല ഒരു സിനിമയും കാണാൻ സമ്മതിക്കത്തില്ല പിന്നെ വഴക്കിട്ടൊക്കെയ ആ ഒരു സിനിമയൊക്കെ കാണുന്നത്
ആഹ് അല്ലെങ്കിൽ പുതിയ സിനിമകളൊക്കെ അവർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന
ആഹ് അതൊക്കെ ഇപ്പോഴത്തെ പുതിയ സിനിമ വാഴയൊക്കെ വാഴ ടൂ ഒക്കെ വന്നപ്പോ അതൊക്കെ അഞ്ചോ ആറും പ്രാവശ്യമായിരുന്നു കണ്ട് അല്ലാ നമ്മുക്ക്ഷ്ടപ്പെട്ട പഴയ സിനിമകളൊന്നും ആഹ് അതൊക്കെ ഇഷ്ടപ്പെട്ട് ആഷിരണയൊക്കെ ഭയങ്കര ഇഷ്ട
ആഹ് അത് ഈ റിയിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും അറിയാം പിള്ളേർക്കെല്ലാം
ആഹ് അറിയാം അറിയാം അവരെല്ലാരെയ അവരുടെ ആഹ് അവരെല്ലാം നല്ല കോമഡി അല്ലേ നല്ല അവരുടെ റീറ്റ്സ് ഒക്കെ കണ്ടോൊണ്ടിരിക്കാൻ തോന്നി
ഉം പണ്ടേ അവരുടെ റീൽസ് ഒക്കെ ഭയങ്കര ഹിറ്റ ഒത്തിരിയ ഉണ്ട് അവ നല്ല
ഉം ഞാൻ പക്ഷേ ഈ വാഴ കാണാൻ തുടങ്ങിയ പിന്നെയാ നന്നായിട്ട് കാണും
ആഹ്
ഉം വാഴ കണ്ടതിന് ശേഷം
ആഹ് ഇനിയും വണ്ട് ഇനിയ അവരുടെയ ഒക്കെ ഹാഷറിന്റെൊക്കെ സിനിമകൾ ഇനിയും ഇറങ്ങുന്നു മമ്മൂട്ടിയുടെ കൂടെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു ആള്ടെ സിനിമ ഒക്കെ ഉം ഇപ്പൊ പണ്ടത്തെ കൂട്ടല്ലേ ഇപ്പൊ സിനിമകളെല്ലാം മാറി മാറി വരക വേറൊരു
അതെ സൗന്ദര്യംന്നും ഇപ്പൊ ഒരു ഒരു ഘടകംന്നും അല്ല
ഉം അല്ല
പണ്ടൊക്കെയായിരുന്നു സൗന്ദര്യം ഉള്ള അപ്പൊ അങ്ങനെ സൗന്ദര്യം ഒന്നും ഒരു പ്രശ്ന
പണ്ട് സ്ലിമ്മ നോക്കും മുടി നോക്കും ഉം ആന്നു ഉം ആളുകളെ എന്റർടൈൻമെന്റ് ചെയിപ്പിക്കാൻ പറ്റുന്ന ഒരാളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അ അതാണ് നോക്കുന്നത് ഉം ആവേശമൊക്കെ നല്ലൊരു സിനിമ ആയിരുന്നു ഉം
ചിക്കൻ നിർവാണ നിർ്വാണ എന്ന് പറയുന്നൊരു സംഭവം ഞൻ അതിങ്ങനെ ട്രൈ ചെയ്യണന്ന് വിചാരിക്കുന്നു അത് ചിക്കൻ ആദ്യം ഈ എല്ല പച്ചയ്ക്ക് അരച്ച ഇലകൾ മറ്റേ ല്ലല ഒക്കെ അരച്ചിട്ട് മസാലൊക്കെ ചേർ അരച്ചിട്ട് പരട്ടി വെച്ചിട്ട് പിന്നെ വാ ചട്ടിക്കകത്ത് വാഴയില വെച്ചിട്ട് അതിനകത്ത് വെച്ച് ഇത് വേ ആദ്യം ഫ്രൈ ചെയ്തെടുക്കണ ഇത് എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് അങ്ങനെ ഒരു ശാലോ ഫ്രൈ
ആഹ് ആഹ്
എന്നിട്ട് പിന്നെ അത് തേങ്ങാപ്പാാല ഒഴിച്ച് ചട്ടിക്കകത്ത് വാഴയില ഒഴിച്ച് അതിൽ വെച്ച് വേവിക്കും
ആഹ് ആഹ്
ളപ്പിക്കും
ആഹ് ആഹ് ആണാ
ഉം അതൊന്ന് ട്രൈ ചെയ്യണന്ന് തോന്നുന്നു
ഉം യൂടൂബ്
നമ്മളെപ്പോഴും ഈ ചിക്കൻ മേടിച്ചാല് ആ പാടര് കറി വെക്കും അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി വെക്കും ആ അല്ലാതെ നമ്മള് വേറെന്നോ
ആഹ് ഞാൻാണെങ്കിൽ ഗ്രില്ല് കഴിച്ചിട്ട് കിില്ല ഗ്രില്ല് അടിച്ച ചിക്കൻ കഴിക്കണന്ന് ഭയങ്കര ആഗ്രഹണ് ഗ്രില്ലിനകത്ത് പൊരിച്ച ചിക്കൻ
ആഹ് അതീ അൽഫാമിന്റെ തന്നെ ടേസ്റ്റ് ആരിക്കും
ആഹ് അങ്ങനെ അതൊരു ഒന്ന് ട്രൈ ചെയ്യണം ഒരു ഗ്രില്ല് മേടിക്കണം വീട്ടില് കനലൊക്കെ വെച്ച് നമക്ക് ആഹ് റോസ്റ്റ് കഴിച്ചിട്ടുണ്ട്
അല്ല ബ്രോസ്റ്റഡ് ബ്രോസ്റ്റഡ്
ഈ അൽഫാമ് അൽഫാം
അല്ല ചിക്കന്റെ ബ്രോസ്റ്റഡ് ചിക്കൻ ചിക്കൻ ബ്രോസ്റ്റഡ് മറ്റേല പൊറത്ത് നല്ല പൊരിപൊരിയായിട്ട് ഫ്രൈ ചെയ്ത് ആഹ് കെ എഫ് സി
ആഹ് അത് കഴിച്ചിട്ടുണ്ട് അത് ഇഷ്ട്ടവാ എനിക്ക് അത് ആഹ് ഇതൊരുസം മേടിച്ചായിരുന്നു അതൊരു ഒരു പരിപാടി ക്കും ഫഗ്ഷനും മേടിച്ചായിരുന്നു അതിന്റെ കൂടെ രണ്ട് മസാല കിട്ടു നല്ല രുചിയ അയ്ന്റെ കൂടെ ഒരു മാസം സാലയും കിട്ടും പിന്നെ ഒരു എന്താ ടൊമാറ്റോ സോസിന്റെ കൂട്ട് വേറൊരു സോസും കൂടെ ഉണ്ട് ആഹ് രണ്ടും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല രുചിയാ ആ മയോണൈസ് അങ്ങനെയുണ്ട് അങ്ങനെ അത് മേടിച്ചു
കേട്ടുണ്ട്
ആഹ് ആന്നോ
ഉം ആഹ് ഓട്സിനകത്ത് മുത്തിൽ മുക്കി അല്ല ആഹ് കൊഴ പ്പല്ല നല്ല ടേസ്റ്റ്
ഉം ഉ ആഹ് ആഹ് അതാ വീട്ട ട്ടി വെക്കുന്നത ലാഭം മറ്റേത് കടേന്ന് ഭയങ്കര വെലയാണ് ഉം കൊറച്ച് ചിക്കന് തന്നെ ഭയങ്കര വെലയാവര് ന്നാ ഒരുപാട് പീസും ഇല്ല ചെറിയൊരു പീസും ഒക്കെയെ ഉള്ളൂ ഉം ഉം വെലയുവ അഹെന്നെ വീട്ടിലാണെങ്കി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം
ആഹ്
ഊം
പിന്നെ നമ്മളിങ്ങനെ ഒത്തിരി ചെയ്തിട്ട് കഴിക്കാര്
ആഹ്
ഇത് നമ്മള് കടയിലൽന്ന് വച്ചാ അങ്ങോട്ട് പോയി ഇരുന്ന് നമ്മുക്കൊന്നും .
ആഹ്.
ആഹ് ആഹ്
പൊറത്തൊക്കെ പോവും.
ആഹ്.
ആ പിന്നെ പി എ സി ക്ക് പഠിക്കുന്നുണ്ട് പി എ സി പഠിക്കുന്നുണ്ട്.
ആഹ് പി എസ് സി പഠിക്കുന്നുണ്ട്.
പഠിക്കുന്നുണ്ട്.
പി എസ് സി. ആഹ് പഠിക്കുന്നുണ്ട് പക്ഷെ സമയം കൊറവ ഒരു മണിക്കൂറോ രണ്ട്‌ മണിക്കൂറോ ഇരിക്കാൻ പറ്റുന്നുള്ളു. പിന്നൊക്കെ വീട്ടിലെ ജോലി.
വിലെ ആണോ രാത്രിയിലാണോ ഇരിക്കുന്നെ.
ഉച്ച ഉച്ച കഴിഞ്ഞിരിക്കും ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ ഇരിക്കും. പിന്നെ വൈകിട്ട് ഫോൺ കാണും പിന്നെ രാത്രിയിലും കൊറച്ച് നേരം ഇരിക്കും. ഉച്ചവരെ എന്തേലൊക്കെ ജോലി കാണും തുണി കഴുകല്. പിന്നെ റൂമൊക്കെ വൃത്തി. ത്തിയാക്കല് അതൊക്കെ കഴിഞ്ഞ് ഉച്ചയാവുമ്പളത്തേക്കും കുളിച്ച് ഫ്രീ ആവും. അത് കഴിഞ്ഞിട്ട് കൊറച്ച് നേരം ഇരിക്കും. പിന്നെ വൈകിട്ടത്ത ചായ പിന്നെ പിന്നെ കൊറച്ചു നേരം ഫോൺ കാണും. അങ്ങനെ പിന്നെ രാത്രി കൊറച്ചേരയിരിക്കും അങ്ങനെ. അങ്ങനെ പോവുന്ന്. എന്നാലും പോത് തീരുന്നില്ല ബി എസ് സി ഒരുപാടുണ്ട്ത്. പഠിക്ക അപ്പൊ അതൊന്നും പെട്ടെന്ന് തീരുന്നില്ല. ഉംഹ് ഒരുപാടുണ്ട് മാക്സ് ഒന്നും. മാക്സാ ഒന്നും കൂടെ പഠിക്കേണ്ടത്. അത് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞു പോവും മാക്സ്. ആഹ്.
എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. മാത്‍സ് പഠിക്കാൻ നല്ലതാ ട്രിക് ട്ടേൺ പറഞ്ഞ്. നമ്മുടെ ആഹ് സൈരലത്തിലെ ഒരു സാറിന്റെയ റെജി എന്ന് പറയുന്നരു സാ. സാറാ റെജി
ആഹ് ആഹ് സൈലം നല്ലൊരാപ്പാന്ന് പറയുന്നു എല്ലാരും. അതിലെ സാർമാരും ഉംഹ് ഉംഹ്. അന്റെ എൻട്രി ആ ആഹ് എൻട്രി എങ്ങനെയുണ്ട്.
എൻട്രി കൊഴപ്പില്ല ഇപ്പം നല്ല ക്ലാസ്സുകളൊക്കെ തരണ്. പിന്നെ നമ്മള് അത്രത്തോളം പഠിക്കുന്നില്ലെന്നേ ഉള്ളു. ഏത് ക്ലാസ്സായാലും നമ്മള് അല്ലാതെയും കൂടെ കുറച്ചിരുന്ന് പഠിക്കണം.
ആഹ് അങ് സ്വന്തായിട്ട് പഠിക്കുന്ന ഒന്നും കൂടെ നമുക്ക് ഓർമ്മയി നിൽക്കും.
ആഹ ഇത് നമ്മക്ക് എനിക്കങ്ങ് മറവിയാ.
ആഹ്.
ഉംഹ്. ഭയങ്കരമായിട്ടങ്ങ് മറക്കും അയിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്.
ഉംഹ് ഉംഹ്.
പിന്നെ റിവിഷൻ ചെയ്ത് ഇരിക്കണേ.
ന്നോ ആഹ് റിവിശനേകത്താ എല്ലാം ഓർമ്മ വരുന്നെ. രണ്ട് മൂന്നും ഉം നമ്മള് പഠിച്ചതല്ല ഓരാ ഉം ഒരാഴ്ച കൂടുമ്പോളെങ്കിലും റിവിഷൻ ചെയ്യണം
ഉം പരീക്ഷ വരുമ്പോ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മുടെ കൈ ആൻസറെല്ലാം കാണും
ആഹ് കൺഫ്യൂഷൻ മനസ് ഒരേ ഉത്തരങ്ങളെല്ലാം ഒരു സെയിം പോലെ
അറിയാവുന്ന പോലെ തോന്നും
ആഹ്
ആൻസർ നമക്ക് അറിയാം പക്ഷെ ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസത്തിന്റെ കാര്യത്തില് നമുക്ക് കൺഫ്യൂഷൻ ആകും അയ്യോ ഇനി അതാണോ അല്ല ഇതാണോ എന്നുള്ളത് എന്നിട്ട് ഏതെങ്കിലും തെ റ്റിനകത്ത് പോയി ക കറപ്പിച്ച് വെക്കും
ഉം പിന്നെ നെഗറ്റീവ് ഉള്ളൊണ്ട് എല്ലാർക്കും ബുദ്ധിമുട്ടാ ആൻസറെ
ഞാ ഫസ്റ്റ് ഫസ്റ്റ് റാങ്കിലൊക്കെ വന്നാലേ നമുക്ക് ജോലിക്ക് കേറാൻ പറ്റു അല്ലാ ലിസ്റ്റ് വന്നാലും പ്രയോജനൊന്നുല്ല
ഉം ഈ ഒരു ഭരണം മാറ്റാവു
ആഹ് അമ്പതി താഴെ വരണം
ഉം ഉം
അപ്പോഴാണെ നമ്മുടെ ജോലി ഉറപ്പിക്കാ അല്ലെങ്കിൽ വീണ്ടും പഠിച്ചേക്കണം അല്ലാതെ ലിസ്റ്റ് വന്നിട്ടൊന്നും
ഉം ആ ലിസ്റ്റി വന്നാലും ഇപ്പം വിളിക്കുന്നില്ല
മ് ഇന്നാ ശരി
ആഹ് ഓക്കെ നാ ഓക്കെ ശരി